കേള്ക്കുന്നില്ലേ
കേൾക്കണണ്ട് പറയാൂ
എന്തൊക്കെയ വിശേഷം
സുഖം നിങ്ങള വിശേഷം എന്തൊക്കെ
നോമ്പണ്ടായിുന്നോ
ആഹ് നോമ്പൊക്കെയുണ്ടാർന്നു
ആഹ നോമ്പൊക്കെ തുറന്നില്ലേ എന്താരുന്നു സ്പെഷ്യലൊക്കെ
സ്പെഷ്യൽ എന്താ ഫ്രൂട്ട്സ് ജ്യൂസ് പിന്ന എണ്ണക്കടികള്
ആഹ
പിന്നെ പത്തിരി ഇറച്ചി ആഹ എല്ലാം വീട്ടില തന്നെണ്ടോ കറപ്പം തന്നെ വണ്ടല്ല ഹ
എന്തൊക്കെ എണ്ണ കടികള ഇണ്ടാക്കിയ
ആഹ കട്ട്ലെറ്റ് സമോസ
ആ സമൂസന്റെ റെസിപ്പിയ ഒക്കെ നന്ന് പറഞ്ഞരു
സമൂസ ഞങ്ങള് വലിയ സ്പെഷ്യലിസ്റ്റ ഒന്നല്ല ജസ്റ്റ്
ആ എന്നാലും പറയൂ അല്ല ഓരോ നാട്ടിലും ഒ രോരോ മാതിരിയാവുമല്ലോ നമ്മുക്കൊന്ന് ട്രൈ ചെയ്യാലോ
ആഹ ശരി
ഉം
അതിനെന്താ വല്ലിയുള്ളി വലിയുള്ളി വ അങ്ങനെ വയറ്റാ എ ചെറിയ കട്ടീസങ്ങാണ്ട് കിഴങ്ങ് പിന്നെ മസാല പൊടികള് കിഴങ്ങ്
ആ കിഴങ് ആഹ ആഹ
ആഹ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറുളി കറിവേപ്പ് പച്ചമുളക് ആഹ കൊറെയൊന്നും ഉണ്ടാവൂല ഒരു ഒന്നൊ രണ്ടെണ്ണ ഒക്കെ
ആ പിന്നെ ഗ്രീൻപിസൊ
അത് ഞങ്ങളു ഉപയോഗിക്കലില്ല പുറത്തന്നൊക്കെ അങ്ങനെ ഇട നോമ്പ് തുറക്കെ പോകുമ്പോ കിട്ടും
കിട്ടലുണ്ടല്ലോ ആ പിന്നെ ചിക്കനോ വെജിറ്റബിളോ
ചിക്കന ചിക്കന് കിട്ടവാണെങ്കിൽ ചിക്കൻ വെക്കും ബീഫ് കിട്ടയാണെങ്കിൽ ബീഫ് വെക്കും വെജിറ്റേറിയന മാ അത് കുറവാ
ആഹ
അത് ഇവിടെ വീട്ടില് കുട്ടിയക്കൊന്നും ഇഷ്ടല്ലാ
ആഹ
അതകുമ്പോ പിന്നെ വെജിറ്റബിൾ വറ ചെിലപ്പോം ക്യാബെജിന്റതും അങ്ങനെയൊക്കെ ആഹ ക്യാപ്‌സിക്കാം ആ
ക്യാപ്സികം എല്ലാം ഇടുല്ല പിന്നെ ഇപ്പോ എഗ്ഗ് കൊണ്ടും ഉണ്ടാക്ക്ണ്ടല്ലോ
ആത് വളി പോയി ആഅത് കട്ല പപ്പ്സ് പോലെ
ആ അതെ
ആ സൈം ഓലെന്നെ എടുത്തിട്ട് എന്താ മനേ ഇദ് പപ്സ് പോലെ വെച്ച് മസാല ഇട്ടിട്ട് മ് മ് അങ്ങനെ അതൊക്കെ വേവിച്ചണ്ട് കവർ ചെയ്യും ന്നിട്ട് പൊരിചിട്ക്കും
ആ
ടേസ്റ്റിന് ചിക്കൻ മസാലൊക്കെആഡ് ചെയ്യും
ആ ഗരം മസാലെ
ഉം ഗരം മസാലേന്നെ ഗരം മസാല ചിക്കൻ മസാല വലിയ ജീരകം മുളകും പൊടി മുളക് വല്ല ഇടുല കുരുമുളകും മെസി ഉം ഉം ജെസിലി ഞാൻ ഇന്ന് എന്താണ് ആണ് കഴിക്കേണ്ടത് ഫുഡ് നിങ്ങള് അങ്ങനൊക്കെ ഉണ്ടക്കെ ഇതുപോലെ തന്നെ
ആ നമ്മള് ഗ്രീൻ
ഇന്ന് ഞാൻ ഉം എന്താണ്
ഗ്രീൻ പീസിടും ഇതുപോലെ തന്നെ ഉള്ളി വയറ്റും
മൈ ബ്രദർ നൈം അ മുഹമ്മദ്‌ ശമി ഉം യു വൻട് ട്ടു മൈ ബ്രദർ വൺ സക്കാന്റ്
പിന്നെ ഗ്രീൻ പീസും ഇ അങ്ങനെ പിന്നെ ചിക്കന ബീഫ ച്ചാ അതി ട്ടാണ്ട് അങ്ങനെ ഉണ്ടാക്കും
അ
കട്ലൈറ്റ് ആണെന്നുണ്ടെങ്കിലും അങ്ങനത്തെന്നെ
അ അ
താറ്റോ അടച്ചിട്ടിടും മറ്റേക്ക് ക ചെറുതാക്കി പീസ ആക്കി ഇടും
ഇ അ
പിന്നെ നമ്മൾ ഇന്ന് ഇവിടെ നെയ്യപ്പായരുന്നു ഇതല്ലാ വാങ്ങിച്ചതാ
അ അ എന്റെ പേര് സാബി നസ്രിരി ഇ റമദാനിന്റെ സീസനാവുമ്പോ എന്റെ പേര് നാടൻ ഫുഡ് ഒക്കെ വാങ്ങിക്കൂടെ
റമളിന്റെ സീസണ് നമ്മൾ ഉണ്ടാക്കും ഇവിടെ ഡയലി പ